ഹലോ. ഹലോ ഹലോ
ഹലോ
ആഹ ഇപ്പൊ കേക്കണ്ടാ
ഹല ഹലോ
കേക്കണില്ലേ
കേക്കാമോ
കേക്കാം
ആഹ കോള് പോണ്ടായില ഇപ്പഴാ ശരിയാവ്
ആഹ ഇപ്പൊ ശരിയായി ആഹ അത് നെറ്റ് ഇഷ്യു ഉണ്ട് തോന്ന്ണ്
ഉം ഒരു മിനിറ്റേ ആ ഓക്കെ ഓക്കെ
ആഹ എന്നിട്ട് എന്ത് ചെയ്യ്ണേര്ന്ന്
ഞാനെ പള്ളി പോയി വന്നിട്ട് കപ്പലണ്ടി മിട്ടായി തിന്നണ്
ഓഹ് ഉച്ചക്ക്
സൈഡാണാ സൈഡ് സ്നാക്ക്
അതെ
ഉം
പള്ളിപോയ
ഏയ് ഇല്ല വൈകുന്നേരം പോണം
ആഹ
രാവിലെ പോക്ക് ഇവിടെ പണിക്കാര് വരുംന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നല്ലോ
ഉം മറ്റേ ബാത്റൂമിന്റെ
ആഹ് പക്ഷെ പണിക്കാര് ഇന്ന് വന്നില്ല
കഴിഞ്ഞിട്ടില്ല ഇത് പൊളിച്ചിട്ടിട്ടുള്ളൂ ഇനി ബാക്കി പണി ഒക്കെ കൊറേണ്ട് പക്ഷെ അവര് വന്നിട്ടില്ല പൊളിച്ചോണ്ട് അവര് അവര്ടെ വഴിക്ക് പോയി പിന്നെ അവരെ കാണാനില്ല
ഉം
ഉം അതെ അപ്പൊ ഇനി എങ്ങനെയെന്ന് അറിയില്ല ഇനിയിപ്പ പണിയെല്ലം ഇണ്ടാവോ എന്തോ ഇന്ന് വരൂന്ന് പറഞ്ഞതാ അവര് രാവിലെ അതോണ്ടാ പള്ളി പോവാതിര്ന്നെ
എന്നിട്ട് ഇവിടെ വന്ന പണിക്കാരെ അങ്ങട് കൊണ്ടായാലോന്ന് ആലോയ്ക്കല്ണ്ടായി
ആണോ ആഹ് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാര്ന്ന് അവിടുത്തെ പണിക്കാരുടെ നമ്പർ എടുത്ത് വച്ചിക്കാ
ഉം അമ്മമ്മ കണ്ണുരുട്ടി കാണിച് പഷെ
ആഹ് അത്‌ അങ്ങനെ ചെയ്യോ വേറെ ഒരാൾ പൊട്ടിച്ചിട്ട്
ആഹ് അതാണ് അയാളും പറഞ്ഞ് അങ്ങനെ ചെയ്യൂലവര്
ഉം ഇവര് വരാരിക്കും ചെലപ്പൊ ഇനി നാളെ നാളെ നാളാന്ന് പറഞ്ഞപ്പൊ കൊ ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞ് പൊളിച്ചിട്ടിട്ട്
ഉം
എന്ന് വരു എന്തോ പിന്നെ ചായക്കെന്താര്ന്ന്
ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല
അഹെന്തറ്റി?
പള്ളി പോണേന് മുമ്പ് കഴിക്കാറില്ല വന്ന്ട്ടാ കഴിക്കാറ്
ആ അതാണ് കപ്പലണ്ടി കേറ്റിക്കൊണ്ടിരിക്ക്ണെ
ആഹ് ഞാൻ ഇണ്ടാക്കിയതാണ് ഇന്നലെ
ഏഹ് കപ്പലണ്ടിയൊ?
കപ്പലണ്ടി മിട്ടായി
ആഹ് മിട്ടായിയാണാ കഴിച്ചോണ്ടിരിക്കണേ?
ഉം കപ്പലണ്ടി മിഠായി
ഓഹോ കൊറച്ച് ഇങ്ങാട്ട് എക്സ്പോർട്ട് ചെയ്തേക്
തീർന്ന്
ആയി
ലാസ്റ്റ്ത്തെ കഷ്ണാവാണ് ഇപ്പൊ കഴിച്ചത്
ആഹ് എന്നാ പിന്നെ വേറെ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോ തന്നാ മതി ന്നെക്കാ
ഭയങ്കര ഡിമാൻസാർന്നു ഇപ്രാവിശ്യം പെട്ടന്ന് തീർന്ന് പോയി അതോണ്ട് നല്ലായിരുന്നു അതോണ്ടെല്ലാരും തിന്ന്
ഉം ഇത് നല്ല ടേസ്റ്റ്‌ അല്ലേ കപ്പലണ്ടി മിട്ടായി നീ എന്താ ചെയ്തത് മറ്റേ എങ്ങനെ ഇയ്യ് ഇണ്ടാക്കിയെ?
ഞാൻ വിചാരിച്ചത് ഇതില് പഞ്ചസാരയൊക്കെ ഒഴിക്കാന്നാണ് പക്ഷെ ശർക്കരായിരുന്നു
ആഹ് ടേസ്റ്റ് ഇണ്ടാ ശർക്കര വെച്ചിട്ട്?
പഞ്സാരയല്ല ശർക്കരയാണ് ശരിക്കും
ആണോ?
ശർക്കര ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ നല്ല കാൻഡി പോലെ ആക്കിട്ട്
ഉം
അയിനകത്തോട്ട് കപ്പലണ്ടി വറുത്തിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയത് മിക്സ് ചെയ്ത എടുത്ത് ഇഷ്ടോള്ള ഷേപ്പിലാക്കി തിന്ന
ഓ അപ്പൊ നീ ഏത് ഷേപ്പ്ണ്ടാക്കി?
ഞാൻ നമ്മടെ കടേന്നൊക്കെ കിട്ട്ണോലന്നെ ഇങ്ങനെ പരത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു
ആഹ് ആഹ്
ക്യൂബ് ക്യൂബായിട്ട്
ക്യൂബായിട്ട് അതുകൊള്ളാം ആഹ് സ്ക്വയർ അപ്പം അത് ഭയങ്കരായിട്ട് കട്ടി ആയില്ലേ?
ഉം ഒരു സോഫ്റ്റ് സോഫ്റ്റല്ല നോർമൽ ക്രിസ്പിനെസ്സ്
ഉം
ഉം നല്ല ടേസ്റ്റ്ണ്ട് സത്യമായിട്ടും
തന്നെ ച്ചെ കഷ്ട്ടായിപോയി
അതെ
ഇനി വേറെന്താ നാളെ ക്ലാസ്സില്ലേ?
ആ നാളെ ക്ലാസ്ണ്ട് ഇന്നലെ എക്സാം കഴിഞ്ഞു
ആഹ് എങ്ങനെ ഇണ്ടായിര്ന്ന്? കഴിഞ എക്സാമ്
മിനിയാന്ന് മിനിയാന്ന് കഴിഞ് കൊഴപ്പല്ല അക്കൗണ്ടൺസിക്ക് മാത്രം ഭയങ്കര കൊറഞ്ഞോയി വേറെല്ലാം ഓക്കെ ആയിട്ടിരിക്ക്ണ്
ആ പാടായിരുന്നോ?
പാടല്ല മാം ഒര് ഇരുപത്തഞ്ച് കൊസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അതീന്നാണ് പഠിക്കാൻ പറഞ്ഞേച്ചേ പക്ഷെ നമ്മള് ഫോർ ഫീച്ചർ ഓഫ് ഷെയേസ് ന്നും പറഞ്ഞോണ്ട് ഒരു ട്ടോപ്പിക്ക്ണ്ട് അതു പുള്ളികാരിക്ക് അത്ര കാര്യമായിട്ട് പഠിപ്പികാത്തോണ്ട് അതീന്നു കൊസ്റ്റിയൻ ഇടൂല എന്നാ വിചാരിച്ചത് പക്ഷേ മാം പതിന ഞ്ച് മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ഒറ്റ ക്വസ്റ്റ്യനായിട്ടു ഇട്ട്
അതീന്നന്നെ ഇട്ട്
അങ്ങനെയാണ് നമുക്ക് മാർക്ക് വന്ന പതിനഞ്ചു മാർക്കില് കുറഞോയി കുറച്ചു അതനെ ഒറ്റ കൊസ്റ്റൻ പതിനഞ്ച് മാർക്കിനിട്ടേക്കണ്
ഉം..
അങ്ങന നമ്മൾ എക്സപ്റ്റെയ്തില്ല മുപ്പത് മാർകിന്റെകെ എക്സാമിന് ഒരു കോസ്റ്റിൻ പതിനഞ്ച് മാർക്കിന് ഇടുന്നു പറഞ്ഞിട്ടുണ്ടായെ അപ്പം നമ്മള് വല്യ വല്യ കോസ് അങ്ങനെയൊക്കെ പഠിച്ചിണ്ട്
മം
ഒരു പീക്കിരി ക്വസ്റ്റിനാണ് പക്ഷെ മാം എടുത്ത് പതിനഞ്ച് മാർക്കിന്‌ ഇട്ടത്
ഉം അതല്ലേലും അങ്ങനെയാണെടാ പ്രതീക്ഷിക്കാത്ത കോസ്റ്റിനൊക്കെയാണ് വലുത് തരുള്ളൂ ആഹ് പതിനഞ്ചൊക്കെ എന്ത് മാർക്ക് കോളേജിലോട്ടുന്നു കടന്നൊ ഇരുപത്തഞ്ചാണ് ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക്
അല്ല ഇത് മുപ്പത് മാർക്കിന്റെ കുഞ്ഞു എക്സാം അല്ലേ അപ്പൊ കുഞ്ഞു കുഞ്ഞു കോസ്റ്റിനൊക്കെ ഇട്ടാ പോരെ ഇ, അപ്പ പതിനഞ്ചു മാർക്കിന്റെ വല്യ കാട്ട വല്ല ആവശ്യോണ്ട
ഉം അല്ല അതപം പെട്ടെന്ന് ചെക്കയ്ത് കഴിയാലൊ കൊറെ കോസ്റ്റിനും ഉണ്ടാവൂല
പക്ഷെ എന്നാലും ഒര് ഭയങ്കര അപ്പൊ നമുക്ക് മാർക്ക് പെട്ടെന്ന് കൊറഞോഉം
അത് കൊറയും
ചെറിയ ചെറിയ മിസ്റ്റെക് ഉണ്ടെൽ പെട്ടന്നു പെട്ടെന്ന് പടെ പടെ കട്ടായി പോവും
ഉം അതൊക്കെ നന്നായിട്ട് മാർക്ക് പോവേം ചെയ്യും ഗ്രേഡിങ് സിസ്റ്റം കൂടെ ആണെൽ തീർന്നു പിന്നെ ഗ്രൈഡിങ് അല്ലാലേ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്
ഓക്കേ യെന്തഴ്ച്ച് രാവിലെ
ഇ പുട്ടും ചായയും ഞാനിപ്പൊ എണ്ണീറ്റ് കഴിച്ചോളുവിടുന്ന്
ആഹ് ഇവിടെയും പുട്ടും പഴവാ
ഇവിടെ എ എ പഴം ണ്ട്ടായിരുന്നു പഴം ലാസ്റ്റ്ഴിച് മതിയായി പുട്ട് കഴിച് കഴിച് പുട്ടുപോലെ
കുഞ്ഞാവ പുട്ടും പഴൊക്കെ തിന്നോണ്ടിരിക്കാണ് നമ്മുടെ കുഞ്ഞാവ
ആഹു ഇന്നലെ രാത്രി ഒറകീലാന്നേട്ട്
ആഹ് ഞാൻ നന്നായിട്ട് ഉറങ്ങി അപ്പ ഞാൻ കേട്ടില്ല
ഏഹ് അപ്പ ആരെയാണ് ഒറക്കാത്തെ ആന്റീനെ
ഇജ്ജ് എന്താ ങ്ങനേ
അഹ് ശരി
അവരണ്ടേരാണള്ളോ ഒരു മുറി കിടക്കുന്നത്
ആ അല്ല അതുകൊണ്ട് ഉറങ്ങേന്ന് പറയണ്ടായിന്ന് ആഹ് അമ്മ അമ്മ
തേ ഇപ്പ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കൻ വരുന്നു
അതെ അതെ
പോല
നൈറ്റ് ഡ്യൂട്ടിയെ നിന്ന്
അതെ ഇത് രാവിലെ എണീക്കാം ഇന്നലെ രാവിലെയും പുള്ളള് ഉറക്കവായിരുന്നു അപ്പൊ രാത്രി ക്ഷീണംണ്ടായി കാണൂലാ ഇന്ന്നി കൊറച്ചൊക്കെ കഴിയുമ്പോഴത് ഉറക്കം തൂങ്ങാൻതൊടങ്ങും നമ്മള് നീക്കുമ്പ മ്മാമക്ക് ഒർക്കം വരു നമ്മള് ഉറങ്ങുമ്പ മ്മാ മ
അതെ ഒരു ഡിഫറന്റ് പാറ്റേണാ
അതെ അതാണ് അതിൻന്റെറെ ഒരു രീതി
ഇന്ന് മറ്റേ എന്തവാ സ സമ്മർ സളി സൊളിസ്റ്റേസാ
അതെന്തൂട്ടാ
ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ദിവസം
ആഹ്
ആഹ് ഇന്ന് പതിമൂന്ന് തൊട്ട് പതിനാല് മണിക്കൂർ ഡേ ആയിരിക്കും
കേരളത്തിലൊക്കെ
ആഹ് ഈ വർഷത്തില ഏറ്റവും കൂടുതൽ ദൈർഗ്യം ഉള്ള ദിവസന്ന
അപ്പൊ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറല്ലേ
എടി ഇരുപത്തിനാല ആണ് പക്ഷെ രാത്രിയാവണത് ആഹ് ഡേ കൂടുതലായിരിക്കും അപ്പൊ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പൾ ഇക്ക ആയിരിക്കും ചിലപ്പോ സന്ധ്യയാണത്
ഓഹ് അങ്ങനെ
ലേറ്റ് ആവുന്നു
ഉം അത് കൊള്ളാം ഞാൻ രാവിലെ പ്രാർ ച്ചോള്ളു ഞായറാഴ്ചയാണ് ദേവിന്ന്റേ നേം ഉണ്ടാവണേ ഇന്നത്തെ ദിവസം ഞായറാഴ് പട്ട തീർന്നു എപ്പോഴും
ആഹ് അത് ശരിയാണ്
പെട്ടെന്ന് രാവിലെയ ആവും എനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്തത് തിങ്കളാഴ്ചയാവും
ഉം തിങ്കളാഴ്ച എനിക്ക് എനിക്ക് പോവാനും മടിയാവുണ് കോളേജില്
ആഹ് എനിക്ക് മതേ ഭയങ്കര മടിയാണ് ശനിയാഴ്ച പോലും ഇപ്പൊ ഞനക്ക് അവധിയില്ല
ആഹ് എനിക്ക് ശനിയാഴ്ച ന്നല ശരിക്കലും പോകണ്ട പക്ഷെ ഞാൻ വെള്ളിയാഴ്ച ഒന്നും ചെയ്ത് വെച്ചില്ലായിന്ന് അതിനുള്ളത് അത അതുകൊണ്ട് പിന്നെ ശനിയാഴ്ച്ച പോകണ്ട ഒന്നില്ല നാളിനീ പോണം മൊത്തം പണിയാണ് സിനിമ ഉണ്ടായിരുന്ന നീ ഈ ദ്രടം
ഞാൻ ദൃടം കാണാന്ന്ർത്തി ഇന്ന് ഹോട്ട് സ്റ്റാറിലിട്ട് കാണാന്ന്ർത്തി കണ്ടാ
ല്ലാ
ഞാൻ ഇന്നാണ് ഫ്രീ ആയിട്ടിന്നത് ഇന്നലെ പിന്നെ അമ്മ ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് അഖിൽ പിധർമ്മജന്റെ കുറിയയലൻ്റ് എന്ന് പറഞ്ഞോണ്ട് നല്ല ഇൻടറ്രസ്റ്റിംഗ ആയിട്ടുള്ള ബുക്കായിരുന്നു ഞാനതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്
അതെന്താ കഥ
അത് മറ്റേ ബെർമൂടാട്രയാങ്കിളിലേക്കെ പറ്റിയാണ് സംസാരിക്കുന്നത് നല്ല രസണ്ടാ ശരി ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളീടെ ആ ഒരു വേ ഓഫ് റൈറ്റിങ് ഭയങ്കര രസമാണ് എഴുതണ രീതി നല്ല ഇൻട്രസ്റ്റിംങ്ങാണ്.
ഉം അത് ചെിലവരുടെ അങ്ങനെയാണ് നല്ല നമുക്ക് അങ്ങട്ട് ഇരുത്തി അങ്ങട്ട് വായിപ്പിക്കും
ആഹ്ഞൻ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജയി ഇനി ഒരു മുപ്പത്തഞ്ച് പേജും കൂടെ ഉണ്ട്.
ഉവോ ഇന്നലെ തന്നെ അത്രയും പേജാക്ക്യ ആഹ് അതുകൊള്ളാ
ഇന്നല വന്ന് അപ്പതന്നെ ഡ്രസ്സ്മാറിയിരുന്ന് വായിക്കാൻ തൊടങ്ങി പിന്നെ പിറ്റ തലേദിസം മിനിയാന്നും രാത്രി രണ്ട് മണിക്കൂർ വായിച്ച് അങ്ങനാ
ഉം
ഇന്നല എട്ടുമണി മുതല് പത്തുമണിവരെക്കൊ വായിച്ചു അല്ല അഞ്ചുമണി മെതല് പത്തുമണിവരെ
ഉം അത് നല്ലതാ വായിക്കണത് ബുദ്ധി വിക വികസിപ്പിക്കും കഴിവ് ഇതാക്കും അതെയതെ
അത് പിന്നെ നമക്കില്ലാത്തതോണ്ട് ഇത്തിരി വികസിച്ചെട്ക്ക്ണെ നല്ലതാണ്
ആഹ് അതേ അയോ പിന്നെ ഉച്ചക്കെൽത്തേക്കെന്തൂട്ടാ സ്പെഷെല്
അതാണ് ഞാനോർക്ക്ണ പ്രത്യേക്ച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല ഇന്ന് പുല്ല് പറിയ്ക്കാൻ പോയേക്ക്യാണല്ലോ വേണ്ടപ്പെട്ട ആള്കളൊക്കെ അല്ലേലുപ്പൊ പുള്ളിയൊന്നും വാങ്ങിയ്ക്കാറില്ലെന്നാലും
ആഹ് ചോറ് ചോറും പെന്നെ കറിയും
ഉം ചോറായ്രിക്കാെള്ളെന്തായാലും ന്താണ് കറീന്നുള്ളതാണൊരു സംശയം അവ്ടെന്താണ് അവ്ടെ എന്താ സംഭവം ഇവടം ആര് പോയ് വാങ്ങിക്ക്യാനാണ്
ആഹ് ഇവെടെ പടവലം ഒലത്താമോ
സൊ സാഡ്സ് ഞായറാഴ്ച്ച പടവലോൽത്തീതാ സത്യക്രിസ്ത്യാനികെള് ഇങ്ങെനെ പടവല ഒൽത്തീതൊന്നുല്ല ഞായറാഴ്ച്ച കഴി
അതെ ഇറച്ചീ കോഴീ
കോഴീ പാമ്പ് അല്ല പാമ്പ് പാമ്പല്ല പന്നി അതൊക്കെയാണ് കഴിക്കെണ്ടെത് അതെ അതൊക്കെ വരട്ടി അത് പൊള്ളി ച്ച ഒത് ചിക്കൻ വറ്ത്തത് ചിക്കനെ നിർത്തി പൊരിച്ചത് അങ്ങനെയെക്കെ
ആഹ് ഇപ്പ സത്യക്രിസ്ത്യാനിയെല്ലാതേയ് വന്നോണ്ടിരിക്ക്യാണ്
അതെ പടവലങ്ങ ഒലെത്തിയെത് ഈ നമ്മള് വളരെ അധികം ഒരു പച്ചക്കറി സദ്യേടെ രീതിയിലേക്ക് പാെയ്ക്കൊണ്ടിരിക്ക്യാണ് ഇവടെ അങ്ങനെ എന്തെങ്കിലായ്രിക്കും ഇവിടെ വല്ല മാെട്ടേ ഇരിക്ക്യുവായ്രിക്ക്യും രണ്ടും കൂടെ മിക്സായ്ട്ടേ
ആഹ് ആഹ് ഹയ് കൊച്ചെന്തോ മൊഴിയ്ൻണ്ടല്ലാ
കൊച്ച് ഒര് മുണ്ടിൻ്റെരു കഷ്ണം ഇട്ത്ത്‌വച്ചോണ്ട് എനിയ്ക്ക് തരായ്ര്ന്ന് ന്നെട്ട് നീ പിട്ച്ചോടി നീ പിട്ച്ചോടീന്ന് പർഞ്ഞോണ്ടിരിയ്ക്കാണ്
അയ്യോ ഒന്ന് പിടിച്ചൊട്ക്കായ്ര്ന്നില്ലേ
ആഹ് പിട്ച്ചാെട്ക്കണം എന്നാ പിന്നാ ഓഹ് സമയം കൊറേയായല്ലാ ന്നാ പിന്നെ ശരി
ആഹ് ശരി എന്നാ പിന്നെ വിളിക്കാം ഓക്കേ ബൈ